ഹലോ ഹലോ
ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്ക്ണ്ട് ഇപ്പഴാ കേട്ടെ കേൾക്കുന്നില്ലെന്ന് വെച്ചതാ കേട്ടുള്ളൂ അതിന് മുമ്പ് കേട്ടില്ലായിന്നു.
ആഹ് നെറ്റ്‌വർക്ക് പ്രോബ്ലം എന്തെങ്കിലും വന്നു കാണോ?
ആഹ് നെറ്റ് വർക്കിംഗ് ഇഷ്യൂ ഇണ്ടായി തോന്നുന്നു എന്താണോ കേട്ടില്ല.
ആഹ് ഞാൻ വിളിക്കണം വിചാരിച്ചിരിക്കായിന്നോ.
അതെല്ലേ?
അപ്പഴാ നിന്റെ കോൾ ഇങ്ങോട്ട് വന്നേ എന്താ ഫ്രീ ആയിട്ടിരിക്കനാണോ?
സെറ ആ ഫ്രീ ആയിട്ടിരിക്കണ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോണ് പിന്നെ ഈ പറഞ്ഞോട്ട് വെക്കേഷനൊക്കെ തീരാറായില്ലേ?
ആഹ്
അത് കാരണം അങ്ങനെയൊക്കെ അങ്ങ് പോണ് ടെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത് ഒത്തിരി പൈസയുടെ ആവ്യശ്യം ഇണ്ടല്ലോ. ഇപ്പോ ഈ സമയത്തൊക്കെ
അതന്നെ പെരുന്നാളും വെക്കേഷൻ ഇത് സ്കൂള് തുറക്കൽ ഒരുമിച്ചയതുകൊണ്ട് പണത്തിന് കുറച്ച് കുറച്ചു ബുദ്ധിമുട്ട് സാധാരണക്കാര തകുമ്പളെ എന്തായാലും അങ്ങനെ തരണം ചെയ്ത് പോണ്ടാവും ഉം
എന്താടി
രണ്ടും കൂടെ ആ ഒരുമിച്ചതായൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നേന്
ആഹ് അതെന്നെ സ്കൂള് തൊർക്ക്ണേന് അല്ലെങ്കിലും ണ്ടല്ലോ എല്ലാ തവണയും ഉള്ളതാ സ്കൂള് തൊർക്കൽനൊരു ആകെ ഒരു വേവലാതിം ഒര് തും
ഏഹ്
ആ ഒരു സമയത്തുള്ളൊരു നമ്മുടെ ഈ അങ്കലാപ്പും ഇതുള്ളത് ആ സമയത്ത് അപ്പ്ടീം ടെൻഷനാണ്
ഉം മോളൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ സ്കൂളെന്താ തൊറക്കാത്തെന്നൊക്കെ അപ്പ എന്താ പുതിയ ബാഗും തൊക്കെ വാങ്ങി അപ്പത് യൂസെയ്യാള്ളൊര് സന്തോഷത്തില
ആഹ് മക്കള് ഉം ഞങ്ങള് ഇതാണ് ബാഗൊന്നും പുത്യേത് മേടിച്ചില്ല
മോൾക്കാണ് ഭയങ്കര സന്തോഷം അവൾക്കാണ് പുതിയത് വാങ്ങിട്ട്ള്ളതേ അപ്പത് ആഹ് പുതിയ സ്കൂൾക്കു ആക്കി അപ്പൊ പിന്നെ പുതിയ സ്കൂൾക്ക് ചെല്ലാതെ പുതിയ കൂട്ടുകാരികൾ ണ്ടാവും അങ്ങൻത്തൊരു ആകാംക്ഷയുള്ളൊരു കാത്തിരിപ്പാണ്
ആഹ് അത് പുതിയ സ്കൂളിലേക്കും ചെൽപ്പോ പുതിയ കൂട്ടുകാരികളും കിട്ടാള്ള്യ എങ്ങനെ എന്താന്നോരു ചിന്തണ്ടാവൂലോ
അപ്പയ്ന്റെ ആകാംക്ഷയിലെന്താ തൊർക്കാത്തെ തൊർക്കാത്തെന്ന്ള്ളൊരു ആകാംക്ഷയിലിങ്ങനെ ഇരിക്ക അപ്പൊ ഞാൻ പറ കാരണം വൈകേണ്ട ഒരാഴ്ച്ചയും കൂടിയുള്ളൂ പെരുന്നാളതും കഴിഞ് തൊർന്നായി ന്ന് പർഞ് ഞാന്
ആഹ് അതെ മഴയില്ലാണ്ടിര്ന്നാ മതിയാർന്ന്
മഴെന്തായാലും ഇവടൊക്കെ തൊടങ്ങി കഴിഞ്ക്ക്‌ണ് ആഹ് സീസണാകുമ്പോ മിക്കവാറും മഴ പെയ്യ്ണ്ടാവും പിന്നെ പണ്ടത്തെ പോലെ ബുദ്ധിമുട്ട് ട്ടൊന്നുല്ലട്ടോ വീടിനതി കൂടെ വാഹനങ്ങള്ങ്ങനെ പോണത് കാരണം രാവിലെ ആയാലും വൈകിട്ട്യായാലും നമ്മടെ വീടിന് ഉമ്മറത്തെന്നെ അവര് വന്നെർങ്ങും അതോണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ട് തോന്ന്ണില്ല പോകാനും വെരാനൊന്നും ബുദ്ധിമുട്ടില്ല ഉം
നിങ്ങടെ മുറ്റത്ത് തന്നെ വണ്ടി വന്ന് പിള്ളേരാക്കി തരുല്ലേ
ഉം റോഡ് സൈഡിലെന്നെണ് വീട് വെരുന്നത് അപ്പൊ റോഡിലൂടെ പോ ഇങ്ങനെ റോഡിലെർങ്ങി ഒര് ജസ്റ്റ് നടക്കേണ്ട ദൂരേള്ളൂ മുറ്റം നടക്കണ്ട ദൂരേള്ളൂ ഉം അതോണ്ട് പിന്നെ
പോണം
ആഹ് അതോണ്ട് മഴായാലും അത്ര ബുദ്ധിമുട്ട് വെര്ല്ല
വരൂല്ല നിങ്ങക്പ്പ വണ്ടീന്ന് എറങ്ങുമ്പോ തന്നെ മുറ്റത്തോട്ട് വീട്ടിലോട്ട് കേറാ
ആഹ് ന്നാലും കൊട പിടിക്കണം രണ്ടടി നടക്കാണ്ട് ന്നാലും വീടിനട് ത്തെന്നെണ്
അവ്വാ അത് വെല്യ കൊഴപ്പള്ളതല്ല അപ്പ ച്ച് ബാഗാള്ല് അത്ര നനയൂലല്ലോ
ആഹ് ആഹ്
ഞങ് ക്ക് ബെ ബെസ് റൂട്ട്ല്ല ഞങ്ങടെ റോഡ് ഉള്ള് റോഡാ
ഉൾറോഡായതോണ്ട്ല്ലേ
ആഹ് അപ്പൊ അതോണ്ട് വെല്ല്യ ബസ്സ് ആ വെല്ല്യ ബസ്സ് പോരൂലല്ലോ
ആഹ്
അപ്പൊ അതോണ്ട് മെയിനായിട്ട് പോണ റോട്ടിലെറക്കൊള്ളു അന്ന്ട്ട് പിള്ളേരെ അവ്ട്ന്ന് കൊണ്ടര്ണം
ആഹ്
കുണ്ടര്തൊന്നും കൊഴപ്പല്ലാർന്നു ഈ മഴ വരുമ്പം ബാഗ് നനയും അതാണ് സ്കൂൾ ബ
ആ ബാഗും ബുക്കും എല്ലാം നനയും ഉം മഴ മഴ വെരാണെങ്കില് രാവിലെ അവരെ പോണ ടൈമിലേക്കാരം വിട്ണ ടൈമിലേക്കാരം മഴണ്ടാവ
മഴേടെ സമയം അതാ എന്റെ പൊന്നോ ചെല സമയത്ത് എറങ്ങാൻ വേണ്ടി നിക്കണ മുഹൂർത്തത്തിലാ മഴെന്നെ
ആഹ്
പിന്നെന്ത് ചെയ്യും പിന്നപ്പത്തേക്കും കോട്ട് ട്ട് വെരുമ്പത്തേക്കും ബസ്സ് ബസ്സിന്റെ പാടോക്കി പോയിട്ടുണ്ടാവും
ഉം അപ്പ നേരത്തെന്നെ ഞങ്ങള് ഒരുങ്ങണ ല്ലേ എല്ലാം നേരത്തെ തന്നെ ഒരുങ്ങി പോകണ്ടി വരും എന്ന് പറയാ
ആഹ് എല്ലാം നേരത്തെ തന്നെ ഒരുങ്ങി പോണ്ട വരും അതല്ല ഇനിപ്പാ സ്കൂള് തൊറക്കുമ്പോ ഒരു പരാക്രമമാണല്ലോ എന്റെ പൊന്നോ മക്കള് പോണ സമയത്ത് എന്താക്കെടന്ന് കാട്ട ണിവടെ
ഏഹ് ഭക്ഷണങ്ങളൊക്കെ വീട്ടില് കൊണ്ട പോവല്ല അതാ അവടെ സ്കൂള്ന്നൊക്കെ വാങ്ങാ
ഇല്ല സ്കൂ ഇവടുന്ന് കൊണ്ടോവും സ്കൂളിൽ ഇവടെന്ന് കൊണ്ടുപോവാ ചെയ്യണേ അവടന്ന് മേടിക്കലില്ല അപ്പോ ഇവിടന്ന് തന്നെ കൊണ്ടുപോയി ഭക്ഷണം കഴിക്ക ചെയ്യണേ
ആഹ്
ഉം അങ്ങനെ ചെയ്യും പിള്ളേര് സ്കൂളിന്ന് മേടിക്കണാ?
ആഹ് ഒരാള് കൊണ്ട് പോകും ഒരാൾ അവിടുന്ന് മേടിക്കും.
മേടിക്കും ഉം ഇപ്പോ അവടെ നല്ല ഫുഡ് ആണ് എല്ലാ ഭക്ഷ
ആഹ് എല്ലാ ഭക്ഷണം ആഴ്ച്ചെല് ഒക്കെ വെറൈറ്റീസ് ഫുഡൊക്കെ അങ്ങനെക്കെ കൊടുക്കാറ്ണ്ട്.
അതെ അതെ നമ്മ പഠിച്ചോണ്ടിരുന്നപ്പോഴാർന്നു ഒന്നും ഇല്ലാണ്ടിരുന്ന ഈ കഞ്ഞിം പയറും മാത്രം.
ആഹ്
പണ്ട് നമ്മടെക്കെ കാലത്തേ
ആഹ് ആഹ്
ഇപ്പ എന്ന് പറഞ്ഞ് കയിഞ്ഞാ ചോറും സാമ്പാറും അതിന് വേണ്ട സംഭവങ്ങളും അങ്ങന ഓരോ ദിവസോം ഓരോന്ന് മാറി മാറിയൻള്ളാ
ആഹ് ഓരോ ദിവസം വ്യത്യാസ ത്തിലാ കൊടുക്കല് ആഴ്ച്ചേല് ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ വ്യത്യസ്ത ഇണ്ടാക്കാറുണ്ട് ഇവടക്കെ
ആ എല്ലാ ദിവസോം ഓരോ ഓരോ ദിവസം ഓരോ മെനു കൊടുത്തേക്കാണലോ അങ്കവാടി പിള്ളേർക്കും അങ്ങനെന്നെ ആണലോ
ആഹ് അവടേം മാറ്റം വരുത്തിക്കണ
ഉവ്വാ അങ്കൻവാടിൽ എന്തല്ലാ ഓരോ ദിവസോം ഓരോന്ന് നല്ലോണ്ണം ഈ ഫ്രൈഡ് റൈസ് മുതൽ കൊടുക്കണം പിള്ളേർക്ക് ഒരു ദിവസം അത്ണ്ടാക്കണം അങ്ങനെ ഓരോ ദിവ സോം ഓരോ മെനു കൊടുത്തേക്കാ
ഉം
ഉം എന്റെ ഇത്താത്തേ പറഞ്ഞകൊണ്ട് ഹെൽപ്പറായിട്ട് അവടെ നിന്നാറ്ന്നു
ഉം
അപ്പ ചേട്ടത്തി പറയുന്നതാണോ ഇന്ന ദിവസം ഇന്നതാണന്ന നാളെ ഇതാണെന്നും പറഞ്ഞും കൂടെ പറയുന്നതാണ്
ആഹ്
അപ്പോ ഇ ഇന്നാള് ഒരു കൊച്ച് പിന്നെ ബിരിയാണി ഞാൻ കൊതിയാവണന്ന് പറഞ്ഞോണ്ട് മന്ത്രിനോട് പറഞ്ഞ് അങ്ങനെ പബ്ലിസിറ്റി ആയില്ലേരുന്നാ
ഏഹ്
അപ്പോ അതി അത് കാരണം പിന്നെ പം ബിരിയാണി ഇണ്ടായി ഫ്രൈഡ് റൈസ് പോലെ അങ്ങനെ ആക്കീന്ന് പറയ്ണ്ടായി
ഉം
ഉം വേറെന്നാ
ഇപ്പം ത്തെ പോലല്ലേ നമ്മള് ചക്ക കൂട്ടാനും കഴിച്ചതും മാതിരിയല്ലേ ഇപ്പോ കുട്ടികൾക്ക് നുഡിൽസും ഏഹ് ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഐറ്റംസേ പറ്റുള്ളൂ നമ്മളെ പോലെ ചോറും കഞ്ഞിന്നും കുടിക്കൂവില്ല്യ
പുള്ളേര് കുടിക്കൂല പുള്ളേർക്ക് ഈ ജങ്ക് ഫുഡ് മാത്രം മതി. ചോറ്ണ്ടാക്കിയ അ പോലും തിന്നൂല അവിടെ. പിന്നെ ബിരിയാണീടെ പുളങ്ങൾക്ക് ഇണ്ടാക്കണം വേറെ സെപ്പറേറ്റ്. എന്നും അത് ഇണ്ടാക്കി ഇത്ണ്ടാക്. കൊടുക്കാൻ പറ്റോ. ആഴ്ചയില് ഒരൂസം ഉണ്ടാക്കി കൊടുക്കു. അല്ലാണ്ട് എപ്പഴും ഇണ്ടാക്കി കൊടുക്കൂല.
ഉം പെരുന്നാകോടിയൊക്കെ എടുത്താ.
ഇല്ല പെരുന്നാളിന് ഇ തവണ കോടി ഇടുക്കാൻ സാധ്യത കൊറവ എന്താന്ന് വെച്ചാ. സ്കൂൾ തൊറക്ക്ണ ടൈം ആയോണ്ടെ ഒരുപാട് നങ്ങള് ഇനി മേടിച്ചു കൂട്ടാണ്ടീഹ്. ചെരിപ്പ് ഒതല് ഇഞ് ഒന്നേന്നോല് തൊടങ്ങാൻ പോണം. നാളെ എൻക്ക് പോണം. ഒന്ന് മേടിക്കാനൊക്കെ ആയിട്ട്.
ആ ടൗണ് അടുത്തെന്നെ.
ആ ഇവടെ രണ്ട് കിലോമീറ്റർ അപ്പറയാ.
ആഹ്.
അപ്പ നാളൊന്ന് പോണോന്ന് ഓർത്തൊണ്ടിരിക്കണ്. പിന്നെ ഇപ്പ സ്കൂള് തൊറ്ക്ക്ണ മുഹൂർത്തത്തില് പോയാ പിന്നെ സമയോം കിട്ടുല. ഒന്നാമത് പെരുന്നാളിന്റെ തെര കോയി കടകള്ല്.
ഉം ഞങ്ങളു ഇതുപോലെ സ് സ്കൂൾക്ക്ള്ളേ മാത്രേ ഇട്ത്തുള്ളു. പെരുന്നാ കോടി ഒന്നും എടുത്തില്ല. കഴിഞ്ഞ മാസത്തില് ഏട്ടത്തിടെ കുട്ടീടെ കല്യാണങ്ങള്ണ്ടാര്ന്നു. അപ്പ അതിനെല്ലാർക്കോരോ ഇതെ ത്തതാണ് പിന്നെ അതിന്റെ മുന്നത്തെ മാസല്ലേ കഴിഞ്ഞൊരു പെരുന്നാള് വന്നത്. ആ അപ്പൊ അതിന്റെ ഡ്രസ്സോളെ ക്കെണ്ട് അപ്പം ഇങ്ങെനെ വെറ്തെ ഡ്രസ് വാങ്ങി കൂട്ടിട്ട് കാര്യല്ല വച്ചി അതോണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ് ഇണ്ട് ആഹ് ഇഞ് എന്തേലും ഫങ് അങ്ങനൊക്കെ വരുമ്പോ ഇടുക്കാ ന്നുള്ള രീതില് അങ്ങെനെ പോണ് ഇണ്ട്.
ആഹ് അപ്പൊ നിങ്ങളു ഇടുത്തില്ല ല്ലെ
ഇല്ലല്ല
ആഹ്. ഇത് മറ്റത് കഴിഞ്ഞിപ്പൊ പെട്ടെന്നെന്നെല്ല ഇതും വന്നെ. ഒരെണ്ണം കഴിഞ്ഞെല്യാെള്ളൂ. രണ്ടു മാസം ആവണെല്യാെള്ളു. അതിനെല്ലാവർക്കും നല്ലോണം ലാവിഷായിട്ടന്നെ ഇടുക്കേം ചെയ്ത്.
ഉം
പിന്നെ കടലെക്ക് ചെന്നാ കയിഞ്ഞ ഒന്നും രണ്ടും കാശും പോരാ. ഇന്ന്പ്പോ ഡ്രസ്സിനെക്കെ ഭയങ്കര കാശ് കൊടുക്കണം.
ഉം നമ്മള് മൂന്നാല് ആളുകൾക്ക് ഒരുമിച്ചെടുക്കുമ്പള് പത്ത് രൂപ നമ്മള് കയ്യില് വെച്ച് പോണം.
ആഹ് അതെന്നെ. പത്ത് രൂപ ഇണ്ടായാലും തെകയൂല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശം ഇതിന് ചെന്നിട്ട്. പതിനായിരം രൂക്ക് ആകെ നിസ്സാര പൈസയേ കുറവെന്നുള്ളൂ.
ആഹ്
അതു എല്ലാം ആയൂല. ഷാള് മൊതല് പിന്നേം മേടിക്കേണ്ടിന്നു സപ്പറേറ്റ. അവിടെ എല്ലാം ഇണ്ടാവൂലല്ലോ ഒരു കടേല്.
അത് തന്നെ നമ്മളൊരു കട വിചാരിച്ച് പോയ രണ്ടും മൂന്നും കട ചെലപ്പോ അറങ്ങിക്കേറേണ്ടി വെരും നമു ഫുള്ളായിട്ട് കിട്ടണെങ്കി
ആഹ് അപ്പങ്ങനെ പോയിന്ന് പറയാണ്. അങ്ങനെ ആ സമയത്ത് എല്ലാം മേടിച്ചു കൂട്ടി അതിന് എല്ലാം എല്ലാർക്കു ലാവിഷായിട്ടെന്നെ എടുത്ത് കൊടു ത്ത് പിന്നെ ഇതിന് ഞാ പറയലില്ല. ഒരു തവണ അങ്ങനെ എടുക്കലില്ല ഇതിന്. ഉം. പിന്നെ ഇനീപ്പോ ആ ഇനിപ്പോ ഇത് സ്കൂള് തൊറക്ക്ണേനു മുമ്പന്നെ വീട്ടി പോവേരിക്കുല്ലേ?
ഇനി പെരുന്നാള് വന്നല്ലൊ. ഇനിപ്പ അത് വിചാരിച്ചിങ്ങനെ ഇരിക്ക്ണ്ട്.
ആഹ് അതാവുമ്പം പിന്നെ വ്യാഴാഴ്ചയായിങ്ങ് കൊണ്ട് വെള്ളിം ശനിം കിട്ട്വാരിക്കും വെള്ളീം ശനിം ഞായറു ഇണ്ടല്ലൊ.
ആ നാലീസം നിന്ന് വരും. പിന്നെ ഒറ്റയ്ക്കായതൊണ്ട് കൂടുതല് ദിവസം ആടെ പോയി നിക്കാനും പറ്റില്ല.
പറ്റൂല ആഹ്.
തമിഴ്നാട്ടില്ള്ള ആളായതോണ്ട് അവര്ക്ക് ഫുഡിന്റെ കാര്യങ്ങള് ഇതൊക്കെ ബുദ്ധിമുട്ട് വെരും. അപ്പൊ കൂടുതല് ദിവസം നിക്കില്ല. നമ്മടെ സന്തോഷം പങ്കിടാൻ. രണ്ടോ മൂന്നോ ദിവസം പോയിട്ട് അങ്ങനെ പോര്യാന്നല്ലാതെ മാസക്കണക്കിലോ ആഴ്ച കണക്കി ക്കിലൊന്നും നിക്കാറില്ല.
പോകാറില്ല ആഹ്. ഞാനും പോകാറില്ല ഞാനൊരാഴ്ച ഒന്ന് ഞാൻതെകച്ചിക്കൂല ഞാനും മൂന്നാലഞ്ച് നാലു ദിവസം നിക്കും കൂടിവന്ന അതി കൂടുതലിക്കൂല. ഇവിടെ ഈ പറഞ്ഞുട്ട് ഹസ് ബന്റ് തന്നെആയുംങ്ങുണ്ടേ പിന്നെ ഇ കടയിട്ട് പൊക്കോളും ഞങ്ങള് പോകുമ്പോ ചേട്ടന്റെ വീട്ടി പോയി ഭക്ഷണൊക്കെ കഴിക്കുന്നെ അവിടിന്നാ.
ആഹ്
പക്ഷെ എന്നാലും നമ്മളീ വീട് അടിച്ചിട്ടൂണ്ടല്ലേ പോണേ ഞങ്ങള് തന്നെയാ താമസിക്കണേ.
ആഹ്
അപ്പൊഈ വീടടച്ചിട്ടൊണ്ട് പോകുമ്പോ അതും പാടണല്ലോ വന്ന് കഴിയുമ്പോ നമുക്ക്‌ തന്നെയ പണി.
അതന്നെ. പിന്നെ നമ്മള് ഒന്നന്നും തുടങ്ങുന്ന മാതിരിയാണ് വീട് അടച്ചിട്ട് പോയാല്.
അതെ. എന്നാലും വേണ്ടില്ല എല്ലാരും കൂടുമ്പോ ഒരു ദിവസം പോവാന്നോർത്ത് അങ്ങനെ പോണതാ ഈ മൂന്നാല് ദിവസത്തേക്ക്.
ആഹ്
അതൊരു രസള്ള.
അതെ കൂടുമ്പോളല്ലേ രസം പങ്കിടാൻ പറ്റുള്ളൂ.
ആ അതെ.
ഇപ്പൊ പൊതുവേ ആ ഇപ്പൊ പൊതുവേ അങ്ങോട് ഇങ്ങോട്ടള്ള യാത്രേനെ കുറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ പൊതുവേ കുറവാ.
ഉ ഇപ്പ ഇങ്ങനെള്ള ഫംഗ്ഷനുകൾ അല്ല ഇങ്ങനെ വിടുമ്പോ മാത്രള്ളൂ ഒരുമിച്ച് കൂടാറുള്ളൂ.
ആ ഫംഗഷൻ വക്കുമ്പം ഇപ്പ ഫങ്ഷൻ എന്ന് പറഞ്ഞാ മൂന്ന് നാല് ദിവസാണല്ലോ.
ആഹ് നി നിങ്ങളെ നാട്ടിലു അങ്ങനെണ്ല്ലേ. ങ്ങള നാട്ടിലും അങ്ങനെന്നെയാണ് ല്ലേ.
ആഹ് ഇവിടെ അങ്ങനന്ന ഇവിടൊപ്പോ വ്യാഴ്ച പോല ആക്കും ഇപ്പൊ വെള്ളിയും ശെനിയും ഞായറും ആയിർന്ന് ഇനിപ്പോ വ്യാഴാഴ് ച്ച്ത് ല് ഓരോന്നു പറഞ്ഞ് തൊടങ്ങിട്ടുണ്ട് വ്യാഴം. വെള്ളി, ശനി ഞായാറ് ഇനിപ്പ നാല്, നാല് ദിവസത്തെ ആവും ഞ്ഞിമുതല് ഇപ്പൊ വ്യാഴാഴ്ച്ചേ തൊടങ്ങി വരണിണ്ട്പ്പ അത് അങ്ങനെയായി മാറും.
ആ
ഇപ്പ എന്ന് പറഞ്ഞാ വെള്ളി, ശനി, ഞായറിലാണല്ലോ നല്ലോണ്ണം പോയിക്കൊണ്ടിരിക്കുന്നേ.
ആഹ്
അ വ്യാഴാഴ്ച്ചേനിലേക്ക് മാറിക്കൊണ്ടിരിക്കാണ് ഇനിപ്പ.
ആ ആർഭാടങ്ങളൊക്കെ അങ്ങനെ നടക്കണുണ്ട് ഇപ്പ ഈ രണ്ടു മാസം ഒരുപാട്. കല്യാണങ്ങളോക്കെ ആയിരുന്നുട്ടോ ഈ വെക്കേഷന്റ ഈ സ്കൂളൊക്കെ അവധിയൊക്കെ ആയിട്ടതൊണ്ട്. എല്ലാ ആഴ്ചയിലും കല്യാണങ്ങളായിരുന്നു.
ആ ഒരുപാടുണ്ടായിട്ടോ കല്യാണങ്ങൾ ഒരുപാടുണ്ടായി.
ചെലതിനൊക്കെ പോയി ചിലതൊക്കെ ഒഴിവാക്കി.
ആ പിന്നെ പെരുന്നാളും കഴിഞ്ഞായിരുന്നല്ല നോമ്പ് പെരുന്നാളും അതില് കഴിഞ്ഞരുന്നല്ല. വെ സ്കൂളോട് സ്കൂളടക്കലും എല്ലാം കഴിഞ്ഞോടൂടെ.
ആഹ്.
സ്കൂളടക്കണ ടൈമിലെല്ലാം കഴിഞ് കല്യാണങ്ങൾ മാത്രായിരുന്നു.
അതന്നെ.
ഉം. വേറൊന്നുലല്ലാ.
വേറെ പ്രത്യകിച്ചച്ച് ഇതിന ഒഴിവണ്ടകുമ്പോക്കെ എന്നെ വിളിക്കൊണ്ടോ
ആഹ എന്നാ ശരിയെന്നാ.
ആഹ്
ഓക്കെ